എന്തൊക്കെ ആ എന്തൊക്കെണ്ട്
എന്തൊക്കെയാ നല്ലത് എന്തൊക്കെ ഇങ്ങളെ വിശേഷം ഉം
എൻ്റെ പ്രത്യേകിച്ച് എന്തുവാ സുഖം ഇവിടെ ഒക്കെ ഇരി ക്കും ഉം പിന്നെ എന്തൊക്കെ പിന്നെ വൈന്നേരത്തെ പണി ഒക്കെ കഴിഞ്ഞ?
കയ്യുന്നോള്ളൂ ചോറ് വെക്കാൻ ഇണ്ട് ഇനി.
ഇപ്പിനിയാണോ ചോറ് വെക്കുന്നെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ ആ എനിക്ക് കേക് ഉണ്ട്
റെയ്ഞ് ഇല്ലേ കുറെ പ്പ നേരം കെട്ടില്ല
ഇണക് റൈഞ് ഇല്ലേ എനിക്ക് റൈഞ് ഇണ്ട് ഇവിടെ റൈഞ് ഇണ്ട് ഇവിടെ എന്താണ് പറയാ വൈഫൈ ആണ്
ആ ആ ആ
ഇപ്പഴാ ചോറ് കഴിക്കുന്നെ
ആ രണ്ട് നേരം വെക്കണെ
രാവിലെ വെക്കുമ്പോഴേതെ അത് ര തിക് ആവതില്ലേ
ആ ആഅത്
എന്തരാണ്
രണ്ട് നേരം വെക്കും വരെ
ആ ന്നാ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന
ആ ഓൺലൈൻ വർക്ക് ഉണ്ട് ഇവിടെ വർക്ക് ഒന്നുല്ല
പിന്നെ അവിടെ അവിടെ മഴയൊക്കെ മഴയൊക്കെ കണ്ടോ
മഴ ഇന്നില്ല ഇന്ന് പെയ്തിട്ടില്ല
ഉം ഉം നല്ല കാലാവസ്ഥ ആണോ ഫുഡ് വെക്കുന്ന ഗ്യാസ്സില അതോ അടുപ്പിലാ
അടുപ്പിലാണ്
ഉം
ഉം എന്തൊക്കെ ന്നട്ട്
കുട്ടി ഇല്ല ഞാൻ വൈഫ് ഹൗസ് വൈഫാ
ആഹ് ആഹ്
പ്രേത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പിന്നെ തയ്യലോക്കെയുണ്ടാ തയ്യല്
തയ്യല് ചെറുതായിട്ട് ചെറുമട്ട ട്ടത്തില് കുഞ്ഞുങ്ങളുണ്ട് മൂന്നാളുണ്ട്
ഉം വലിയ കൊച്ചിങ്ങളാ അതൊ ചെറിയ കുഞ്ഞങ്ങളാ
വൽത് എട്ടാം ക്ലാസിലാണ് ചെറുത് മൂന്ന് വയസ്സ് ആയിട്ടുള്ളൂ
ആഹ്
നട്ക്കലുണ്ട് എട്ട് വയസ്സായത്
സ്‌കൂളൊക്കെ കയിഞ്ഞ് വന്നില്ലേ തെ
ത്തിക്കണു ഒരാള് ത്ത്ണെള്ളൂ സ്കൂൾ ബസ്സിലാണ് വരണത് അപ്പത്ത്ണെള്ളൂ ഉം കുട്ട്യാളോ അവിടെ എത്രണ്ണം ഉണ്ട്
ഒരാളെ ഉള്ള് മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു
ആ ആ പിന്നേ
പിന്നാ എന്താരാക്കെ ഉണ്ട് വിശേഷം ങ്ങ്
നല്ലതാണ് പോണുണ്ട്
മ്മ്ഹ് ഹ്
ന്ന് എന്തൊക്കെയാ ഭക്ഷണം കുക്കായോ
ആഹ ഭക്ഷണം ഇനി വൈകുന്നേരത്തിലുള്ള കാപ്പി ഉണ്ടാക്കിയ മതിയല്ലോ
ആഹ ആ ആ ആഹ എന്താണ് കഴിക്കല് ചപ്പാത്തിയ
ഒരാ ആം മാവ് മാവിരിപ്പണ്ടല്ലോ അപ്പത്തിനുള്ള മാവ് അപ്പോ അപ്പംച്ചു കൊടുക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാ ചോ രാവിലത്തെ ഫുള്ളും ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടെങ്കിൽ. അത് ഇല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കും. അങ്ങനെ
ആഹ് അങ്ങനെയല്ലേ ഉം മക്കള് സ്കൂൾ വിട്ടു വന്നില്ലേ.
ആഹ് വന്നു വന്നു ഒ ഒരാളല്ലേ ഉള്ളൂ അപ്പോ അവള് മ്മ് പിന്നെ കുളിപ്പിച്ച് റെഡിയാ ക്കി ഫുഡ് ഒക്കെ കൊടുത്ത് ഇപ്പൊ ഇവിടെ ഇരുന്ന് മദ്രസെൽ ഉള്ളത് പഠിക്കുന്നു.
ആഹ് ആഹ്
ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ നേ തിന് ഇടയിൽ വന്ന് ഓരോന്ന് സംസാരി സ്കൂളിലത്തെ വിശേഷങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉം.
മ്മ് ഓരെക്ക് ഉണ്ടാവുമല്ലോ സ്കൂള് വന്നാൽ. കൊറേ
ആഹ് അത് നാളെ നേരം വെളുക്കുവോരം കാണും ഇനി മനു ത്തെ പോയി മദ്രസയിന് വരുമ്പോഴത്തേക്ക് ഞ
അത് ശരി അവിടെ അടുത്ത് തന്നെയാണോ മ യെടുത്ത അടു തന്നെയല്ലേ മദ്രസയൊക്കെ.
അല്ല ഇത്തി കുറച്ചു നടന്ന് പോണം വണ്ടിയിലെ കൊണ്ട് ആക്കുന്നത്.
ആഹ് ശരി
ബൈക്കിൽ കൊണ്ടാക്കും അല്ലാതെ നടന്നു പോകാൻ നല്ല ദൂരമുണ്ട്. ഇച്ചി ദൂരമുണ്ട്.
ആഹ് ആഹ്
കൊണ്ടാക്കിയിട്ടോ അല്ലേലും തന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഭയങ്കര ഭയങ്കര പട്ടികളുടെ ശല്യമല്ലേ.
ആഹ് നല്ലോണം ഉണ്ട് ഇവിടെ. ക്കെയുണ്ട് ഇവിടൊക്കെയുണ്ട്.
റ്റി നിങ്ങളാ വന്ന ഇറങ്ങുന്നത് വെറൈ
ആഹ് അത് ശരി എന്തോ ആ. അതു തന്നെ
ഒരു ദിവസം സൈക്കിൾ കൊണ്ട് ഇറങ്ങിയപ്പൊത്തേക്ക് പട്ടി ഓട്ടിച്ച് അതിനു ശേഷം ഭയങ്കര പേടിയ
മ് അതെന്നെ
ഭാഗ്യതിന് രക്ഷപ്പെട്ട്
ആ ആ അങ്ങനെ അങ്ങനെതന്നെ അയ്ക്കാരം ഓർ എപ്പളാ വരാന്ന്ള്ളത് നമ്മക്ക് അറീല മ്
പിന്നെ
പിന്നെ എന്തൊക്കെ
പ്രതേകിച്ച് എന്തുവാ ഇങ്ങനെക്കങ്ങ് പോകുന്നു
മ് യാത്ര ചെയ്ദീഞ്ഞ ഓട്കെങ്കിലും ചെ
അങ്ങനെ ഒന്നും യാത്ര ഒന്നും ചെയ്തിട്ടില്ല
ആ
കൺവീട്ടർ ഇപ്പൊ പോയിട്ടുണ്ട് അല്ലാതെ നീണ്ട യാത്ര ഒന്നും പോയിട്ടില്ല
മ് പിന്നെ ഇവിടെ അങ്ങനെ അങ്ങനെ വൺഡേ ട്രിപ്പ്‌ ഒക്കെ പോയീണ് ഈ വർഷം പോയിട്ടില്ല കഴിഞ്ഞ വർഷം പോയീന്നു
മ്
മ് അവിടെ പിന്നെ പിന്നെപെന്താ
മ്
എന്തോന്ന് പറയണം കരുതീ
എന്തിരാടെ
എന്തോന്ന് പറയണംന്ന് കർദീനു പ്പോ മറന്നു കിട്ടിയോ ഞാനിവിടെ ഹസ്ബൻഡിന് ഹസ്ബൻഡിന്റെ ഇതും നോക്ക്ണ്ണ്ട് അയിന്റ എടീകൂടെ
എന്തിരാണ്
എ ഹസ്ബൻഡ് എവിടെ
എന്റെ ഹസ്ബൻഡ് ഇവിടെ കട ഇവിടെ ചെറിയ ഒരു കട ഉണ്ട് അങ്ങനെ അതു
ആഹ് ആഹ് ആഹ്
നിങ്ങടെ നിങ്ങടെ സ്ബന്റാ
ഇവിടെണ്ട് ഇവിടെ നാട്ടിതന്നേണ്.
ഉം എന്താ ജോലി?
ടാപ്പിങ്ങാണ്
ഉം അതായത് ഇവ പാമട മോട്ടറിന്റെ പൈപ്പൊക്കെ സെറ്റ്ചെയ് അതെല്ലേ
അ അതല്ല അതല്ല അതല്ല അത് ഇത് മരവില്ലേ ടബ്ബറ്.
ഓ ടാപ്പിംഗ് ഞാൻ ഏഹ് ടെ സോറി അത് ഇങ്ങിട്ടെ പിന്നത് പറഞ്ഞപ്പഴേ ലായില്ലാട്ടൊ
അതെ
റബ്ബർ എടുത്താ അഹ് എന്റ് ഹസ്ബന്റും പോവും റബ്ബർ വെട്ടാൻ. അഹ് പോവും അദ്ദേഹം രാവിലെ ഇപ്പ മഴ ആയതോണ്ട് ഇങ്ങനെ വല്ല്യ വെ ട്ടെന്നും ഇല്ല.
ഇല്ല അഹ് അഹ് അടുത്തന്നേണോ അടു ത്ത് കൂടെ തന്നേണോ
അവിടെ അടുത്ത് പിന്നെ അങ്ങും ഇങ്ങും ഓരോ തോട്ടങ്ങളുണ്ട് ഓരോ- വെട്ടികൊടുക്കൂലോ ആ അങ്ങനെ നിങ്ങക് സ്വന്തയിട്ട
രി അ ഇത് സ്വന്തയിട്ടല്ല
മ് മ് നമ്മുക്ക് ഇവിടെ സ്വന്തയിട്ട് ഉണ്ടായിരുന്നു ഇപ്പല്ല നേരത്തെ മുറിച് ഇപ്പ തൈ ഇട്ടേക്ക ഇപ്പല്ലേതെ വെട്ടിക്കോടുക്യാണ് പിന്നെ ഇലഡ്രോണിക്സിന്റെ വർക്കും ഉണ്ട്
ആ അതുണ്ടോ
അ അതാ മെയിൻ വ അതാ വർക് പിന്നെ അതിന്റെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ പോവുന്നത്
അ അ അ ഉം പകലാ ആ റിപ്പായർ ഒക്കെ ചെയ്നാല്ലേ
മ് മിക്സി ഫാൻ അതൊക്കെ റിപ്പായർ ചെയ്യും ഫ്രജ് ഫ്രിജ് ഒക്കെ
അ
ആ കടേതികുവോ അതോ അവിടെ അവിടെ തന്നെ ആണോ ആ ആ
ഉം
ഓ ഓക്കേ മഴകാലത്തങ്ങനെ പോന്നുണ്ടവുല്ല ഉഹും പിന്നെ
രണ്ട് സ്ഥലത്തും വർക്കില്ല റബറു താനത്തുല്ലാ ഇങ്ങനെ വെല്ലോം എന്തെങ്കിലും ഓക്കെ
അതിനിപ്പോ എന്താ ച്ചെ കാട്ടുന്നത് കേടു വന്ന പുതിയത് വങ്ങുകാ അങ്ങനയാല്ലേ കാട്ടാനത് കട്ടന്നത് റിപ്പേറിങ്ങും ഒന്നുംഇപ്പ ആ പ്ലേയ് ആണ് ആ
മൂ
അങ്ങനെക്കെ തന്നെ ചെയ്യുന്നത്
പിന്നെ ചെലരു
ചെലരുണ്ടാവും
ഉം നന്നാക്കും പിന്നെ ചൂട് നമ്മ കാലാകുമ്പഴ് ത്തെ ക്കീ ഫാന്
ആ ഫേനിന്റ ത് ഇണ്ടാകും നൽ ല്ലോണം ലെ അങ്ങനെ ഊം ഉം മിക്സിയൊക്കെ കുറെ കഴിഞ്ഞാലേ പിന്നെ ഇഞ് വേറെ വാങ്ങാ കര്തിക്കാണ്ട് അങ്ങനെക്കെ കാട്ട്ണോല്
ആ ചെലരു വേടിക്കും ചെലരു ശെരിയാകും പിന്നെ ജാറ് ബെയ്‌സ് ജാറ് അങ്ങനെയുള്ളതാക്കെ പന്നലായിപോയ അതൊക്കെ ശെരിയാകാൻ ആള് വരും മിക്സിടെ ഫുള്ള് സെറ്റും മാറിപ്പോയാൽ ലെ അത് നോക്കത് ചെലരു മാറ്റി വേടിക്കും മോട്ടർ മാറ്റുന്നൊരു ഉണ്ട് ചെലരു ഇപ്പം മൊത്തത്തി കളഞ്ഞിട്ട് ഫുൾ പുതിയത് വെടി
വാ ഉം ഉം ശെരിയാണ്
ഊം
പിന്നെ
ഇപ്പൊ റബറ് വെട്ട്ണ്ടൊ ഇവിടെ
ആ ഇപ്പോ പോ തെളിയിക്കാൻ പോവാണ് തെളിയിച്ച് അത് കഴിഞ്ഞിട്ടുള്ളതല്ലേ പ്പം പ്ലാസ്റ്റിക്കിടലും തെളിയിക്കലും ഒക്കെല്ലേ പ്ലാസ്റ്റിക് ഇടാൻ ഇപ്പ പറ്റുല്ലല്ലോ
ഉം ഉം ഉം ഉം സഹായിക്കാൻ പോകുന്നുണ്ടോ കൂടാ
ഞാന് പോവാറുണ്ട് ഉംഎന്താ പ്ലാസ്റ്റിക് ഇടാനല്ലട്ടോ മറ്റേ ത് പാല് ആ പാൽ എടുക്കാൻ
ഊം ഉം
ഞാന് പോവാറുണ്ട് പിന്നെ ഏ ഇവിടെ വർക്ക് ഒന്നൂല്ല ലേ പ്രത്യേകിച്ച് വർക്ക് ഒന്നുല്ല ആ ആ ഓൺലൈൻ വർക്ക് അങ്ങൻത്ത എന്തേലും ഉണ്ടോ
ഇല്ല ഒന്നുല്ല
ആഹ് അഅ് ശരി ആഹ് ഇതൊക്കെ തന്നെ ട്ടങ്ങനെ പോണ്ല്ലേ ഉം ഉം ഞാനും ഓൺലൈൻല് ഓൺലൈൻ വർക്ക് ലണ്ട്രണ്ണത്തിന് ഇണ്ട് കൊറെ ചെയ്ത്ക്ക്ണ്. വെറ്യേം എങ്ങനെ രണ്ടെണ്ണത്തില് ഇങ്ങനെ നിക്ക്ണ് ണ്ട്
വേറേതാ
വേറെ ഇങ്ങനെ ഈ ഓൺലൈന്ക്കൂടെ തന്നെ അയ്ന് ഇതിലെ വർക്ക് അങ്ങനെ പറയാൻ പ റ്റോഅറിയില്ല ഉംഞാ പേഴ്സണലി പറഞ്ഞര്ണ്ട്
ഉം ഉം ഉം ആ ഓക്കേടേ ന്നെങ്കി
ആഹ് ആഹ് ആയിക്കോട്ടെ.